ആ കേക്കുന്നുണ്ട് എന്താണ് വിശേഷം?
നല്ല വിശേഷം.
ഇമ്മ് ഫുഡൊക്കെകഴിച്ചോ?
ഇല്ല കഴിച്ചിട്ടില്ല. കഴിക്കാനിങ്ങനെ ആയിക്ണ് സമയം മഴന്നില്ല ഇന്ന് രാവിലെ ആർ മണിക്കൊക്കെ നല്ല കാറ്റും മഴിം ഇണ്ടായിനി പിന്നെ പെയ്തിട്ടില്ലാ
ആഹ് ആഹ്
അവിടെണ്ടായ്നോമയ?
ഇബടെ മഴയില്ല ഇന്നലൊക്കെ നല്ല മഴയായിരുന്നു ഇന്നിപ്പോ മഴയൊന്നുല്ല
ആഹ് ഇബടെയാങ്ങനെ
മം ഇല്ലകഴിച്ചില്ല അവിടെന്താ സ്
ചോറ്തിന്ന് ഇവിടെ സ്പെഷ്യൽ ആയിട്ട് ന്നില്ല ഇന്ന് മത്തി മത്തി പൊരിച്ചതും മത്തി കറി വെച്ചതും.
ആഹ്, ആഹ്, ആ
പിന്നെന്താ ഇല്ല കഴിച്ചിട്ടില്ല കഴിക്കണം.
ആഹ്
ഹ് ഉണ്ട്ണ്ട് മോളുണ്ട് കളിക്കുന്നു ന്നാ ത്തോനും കുട്ടീം വന്നിട്ടിണ്ട് അപ്പൊ ഓരെ കൂടെ അപ്പറത്ത് റൂമിൽ ഇര്ന്ന് കളിക്കുന്നു
ഏഹ് ചെറിയതാ മോള്
ആഹ് രണ്ടര വയസ്സായിട്ടൊള്ളു
ആഹ് ചെറുതാല്ലെ സ്കൂള് പോവാനൊന്നും ആയില്ല ആഹ് ഒരാളന്നെ ഇണ്ടാവുള്ളുല്ലെ
ആഹ് ഒരാള് ഉം അവിടെത്ര പേര്ണ്ട്
ഇവടെ രണ്ടാള്ണ്ട് നിക്ക് വല്ത് എട്ടാംക്ലാസ്സില് ചെറുത് രണ്ടാം ക്ലാസ്സില്
ഓ ഓ പിന്നെന്ത
ഇപ്പത് ശനീം ഞായൊറൊക്കെ ഒയിവായിനി ഇനിപ്പ നാളെ സ്കൂളുണ്ട്
ആഹ് ഇനിപ്പൊ നാളെ പോണ്ടെ ഇപ്പൊ രാവിലെ എണ്ണീക്കലും ബഹളം ഒക്കെല്ലേ
കഴിക്കല രണ്ടീസം ഒരു സമാധാനം ഇണ്ടായി ഇനി നാളിപ്പോ സ്കൂളൊക്കായിറ്റ്
ആഹ് ആഹ് ആഹ് പിന്നെന്താ വിശേഷം
പിന്നെന്ത് നല്ല വിശേഷം
ഉം
അവിടെ എല്ലാ പട്ടിക്കും ഒന്ന് പോണെ ഒരു നായും കൂടെ ഇല്ലേ കടക്കാനായില്ല
ആഹ്
ഇവിടെ സിറ്റ് നായെ സിറ്റ് ഔട്ട് ഇങ്ങനെ നായ ശല്യണ്ട് ഇങ്ങനെ മക്ക് സിറ്റൗട്ടിൽ വന്നിരിക്കും
ആഹ് ആഹ്
വല വെച്ചേക്ക
അത് മറ്റേ നമ്മുടെ കുപ്പിയില് സൂപ്പ്രേറ്റ് വെള്ളം നെറച്ച് വെച്ചാ മതി
ഉം എന്ന പോവോ
ആഹ് പോവും കേറൂല സിറ്റൗട്ടി കേറു
കേറൂല്ലല്ലേ അല്ല ആ വെള്ളം കണ്ടാലെന്താ അവര് പേടിക്കോ
ആഹ് നമ്മളിവിടൊക്കെ അങ്ങനാണെ ആ വെള്ളം കുപ്പിയില് നറച്ച് ച്ചഴിഞ്ഞ ആ പരിസരത്തോട്ട് അത് കേയറൂലാന്നാ
ആഹ് അയ്ശെരി അ എന്തൊരു ശല്യാണ് ഇവിടറിയോ രാത്രിയായാല് ഞങ്ങളിങ്ങനെ നേരം വെള്ത്താല് സിറ്റൗട്ട് തുടക്കന്നെ
പിന്നെ ഇങ്ങനെ നെറച്ച് ചുറ്റിനും ഇങ്ങനെയൊക്കെ വെച്ചിരിക്കും
ആഹ് ശരി ഇനി അങ്ങനൊന്ന് വച്ച്നോക്കാം ഇവിടെന്നിട്ടെ വല വെച്ചേക്കാണ് വലങ്ങനെ ചുറ്റോടിറ്റും വെച്ചിങ്ങനെ ഇതാക്കി ഇനിയിപ്പ ആരെങ്കിലും വന്നാല് ഇപ്പാ വലഞമ്മള് ആ വല മ്മള് തൊറക്കണം ആരെങ്കിലും വരുമ്പളെ പിന്ന ഉം തൊറക്കണം പിന്നെ ഓര് പോയ അടക്കണം അതെല്ലേ ആഹ് ആഹ് ഞങ്ങനെയന്ന് വെച്ചാൽ സാധകു- പ്പീല് വെള്ളോം അങ്ങനെ ഞങ്ങള് വെച്ചീനി വെച്ചപ്പൊ അതൊന്നും പേടില്ല അതിന്റെ മൂടെ കാതെ കടിച്ച് രണ്ട് കഷ്ണാക്കി വെച്ചേക്കുന്ന്
ആഹ് ഇതില്ലേ ഇത് മ്മടെ മറ്റേ ഉജാല വെള്ളവില്ലേ ഉജാല
ആഹ് ഉജാല വെള്ളം ഇങ്ങനെ ആക്കിട്ടല്ലെ കൊറച്ച് ഉജാല പറഞ്ഞ് കൊറച്ച് വെള്ളം മിക്സ് ചെയ്താണ്ടല്ലേ ആഹ് ആഹ് ശരി ഇനി അങ്ങനൊന്ന് വെച്ചോക്കാം
ആഹ് അതന്നെ
അത് നേരം വെളുത്താൽ ഇങ്ങോട്ടേക്കു വന്നാൽ അത് വൃത്തി ആക്കാനേ നേരംയൊള്ളൂ ഇതാ ഇതിങ്ങനെ ഉം ദിതിങ്ങനെ ഇങ്ങട്ട്- മറ്റേ വീട്ട്ന്ന് ഇങ്ങിട്ട് വ രു ഇവിടെ ഒരു വളർത്തണ് ഇവിടെ എടുത്തൊരു വീടുണ്ട് ഓര് വളർത്തണത് ആ പിന്നെ- സിറ്റൗട്ട്ക്കൊന്നും വരൂല ആരേം ഒന്നും ചെയ്യൂല ആര് കുടെക്കെ ഓടി കളിച്ചൂള്ളൂ അയിനെ കൊണ്ട് ശല്യല്ല അതിങ്ങനെ രാവിലെ കോലിങ്ങനെ- പകല് രാവിലെ ഫുള്ള് കൂട്ടിലാ പക്ഷെ ഇന്നേരയാൽ ഒരു ടൈമേ ഇറക്കും
ഉം
അതീക്കൂടൊക്കെ വന്ന് ദേ ഇല്ല മുറ്റത്ത് കൂടെ കൂടി കളിച്ചും- അത് സിറ്റൗട്ടികേറി ആരേം ഒന്നും ചെയ്യും ഒന്നുംയില്ല നമ്മളെ നമ്മള് നോക്കിയാ പേടിയാ ഒറ്റ ഒട്ടം
ആഹ് ആഹ്
അതൊന്നും ചെയ്യൂല ഈ മറ്റേ നായ്ക്കളാണ് തെരുവ് നായ്ക്ക്ള് ഓര് നാലഞ്ചെണ്ണം അയിന്റെവേ ഇവിടെ വന്ന് രാവിലെ കോഴിനെ ഒക്കെ കൊണ്ടുപോയിട്ട് വന്ന്
ആഹ്
കോഴിയിണ്ട് കോഴിനെ ഇവടാണെങ്കിൽ എന്റെ നാലഞ്ചു നായി എന്നും പറഞ്ഞാ വന്നെ എന്റെ മോന് ആ ഓടി പോയിട്ടാലും- പോയി ഓടി പോയി കല്ലൊക്കെ ഇട്ടേച്ച് കിട്ടീലാ ഇനി കടിച്ചു കൊണ്ടോവും